ഹലോ
ആഹ് കേക്ക്ണ്ല്ലേ
ആഹ് ഇപ്പൊ കേക്ക്ണ്ട് എന്തൊക്കെ ചായുട്‌ച്ചോ
ഇല്ലല്ല ചായ കുടിച്ചിട്ടില്ല കുട്ച്ചാൻ വേണ്ടി ഉം എന്താണ് അന്റെ വിശേഷം
പ്രത്യേകിച്ചൊന്നുല്ല മായണ്ട അവ്ടാ
ഇല്ല മയന്റെ മഴ വരാന്ള്ള വരന് ള്ളവസ്ഥയാണ്
ഉം ങ്ങക്കെ ഈ പായസം ണ്ടാക്കാനറിയോ ഏതെങ്കിലും പായസം
ആഹ് അറിയോക്കെ ചെയും ഏത് വയസണ്ട്
ചെറുപ്പായറൊണ്ട് ഉള്ളത് അറിയോ
സേമിയ അതൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാക്കല് ചെറുപ്പയർ ചെറുപയർ വേവിച്ചാണ്ട് ശർക്കര ഉരുക്കി പയറില്ല ചെറുപയർ പായസം എനിക്കിഷ്ടല്ല അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുമില്ല വല്യൊരു ഇഷ്ടല്ലത്
ഉം ഉം ഉം പിന്നെ സേമിയ എങ്ങനെയാ നിങ്ങൾ ഇണ്ടാക്കല്
സാബുനരി വേവിക്കും അദ്യം
ആഹ്
എന്നിട്ട് സാബുനരി വേവിച്ചും വെള്ളത്തില്
ഉം
അതവിടെ ആദ്യം നമ്മൾ ആ ച ചട്ടിയില് നെയ്യ് വറന്നണ്ട് സേമിയ വറുത്ത് കൊടുക്കും ഇങ്ങോട്ട് കോരി വച്ചിട്ട് ഐക്ക് വെള്ളം പറഞ്ഞണ്ടതില് അയിൽ സാമൂനായിട്ട് വേവും
വേവിക്ക ആഹ് അതല്ല ഈ സെമിയ വർക്കണ് എന്തിനാ
അത് പിന്നെ സട്ട ഒരു അപ്പായി മാറും കടിയല്ല ആപായസം അങ്ങോട്ട് പിന്നെ പറ്റ അങ്ങോട്ട് കൊളുപ്പമായി മാറും അയിനാണ് വർക്കണ ചില പായസം കണ്ടില്ലേച്ചി ഇങ്ങന ഒര അപ്പമാതിരി ഇങ്ങനെ പറ്റ കാവിയണ്ട് ഇങ്ങനെ നിക്കണ്
ആഹ് ആഹ് അഹ്
മറ്റങ്ങോട്ട് ഒടഞ്ഞു പോവും സേമിയൊക്കെ അതിനാണ് വർക്കണെ അഹ് അത് വാങ്ങിവെക്ക വറത്തിട്ടാകോരി വെക്ക അതിട്ടേക് പിന്നെ വെള്ളം ഒഴിച്ചാണ്ട് സാബുനരി വേവിക്ക
ഈ സാവുനരി വേവാൻ കൊറെ ടൈം എടുക്കുവോ
ഇല്ലല്ല വലിയ ടൈമൊന്നുമില്ല വെള്ളത്തി വ അല്ലെങ്കിലും വേവുമ്പോ പക്ഷെ ഇനിയിപ്പ ഒന്നുകൂടി വ വേവണം എന്നുണ്ടെങ്കില് നമ്മുക്ക് വെള്ളത്തി ഇട്ടച്ചാൽ മതി എലിയാണ്ട് വെള്ളത്തില് ഇങ്ങനെ വെള്ളത്തിട്ടച്ചാല് പെട്ടെന്ന് വേവും. ഉം ഉം അപ്പൊ പെട്ടെന്ന് വേവും പെട്ടെന്ന് വന്നാ പെട്ടെന്ന് വേവും മറ്റ വന്ത അരീക്ഷണ്ടതല്ലേ ഇങ്ങനെ നമ്മള് വെന്തിട്ട് ഒന്ന് ഇങ്ങനെ നെക്കി നോക്കുമ്പോ തന്നെ വെന്ത് ഉണ്ടാവും അതാ ടേസ്റ്റ്
ആഹ് കടിക്കാൻ കിട്ടണം അല്ലെ ആഹ് അങ്ങനെ ഇത് രണ്ടും വേവിച്ചിട്ട് ഇട്ട് പിന്നെ പാല് ഒഴിച്ചു കൊടുക്കെ ഉം
സാബൂനരി വേവിച്ചിട്ട് അയിക്ക് അത് വെന്തിന് ശേഷം പാല് ഒഴക്യാ എന്നിട്ട് പിന്നെ പാല് ഒഴിച്ചിട്ട് പാല് തിളച്ചിട്ടാണ് സേമിയ ഇടും ഒരു പാക്ക് പാല് കപ്പ് ഒഴിച്ചാൽ മതി പിന്നെ സേമിയ ഇട പിന്നെ പിന്നെ അങ്ങനെ ബാക്കി പാലുള്ളത്
ഈ ഒരു പാക്കറ്റ് പാല് കൊണ്ട് എന്താണ് എത്ര ആൾക്ക് കുടിച്ചാൻ പറ്റും
അത് കുറചെ കിട്ടുള്ളൂ പക്ഷേ ഈ പായസത്തക്കൊക്കെ മെയിനായിട്ട് വേണ്ടത് പാലാണ്.
പാല പാലില് കെടന്നാണ് ഈ സാധനങ്ങളൊക്കെ ഒന്ന് വേവണ്ടിതല്ലേ
ആഹ് പിന്നെ വറുത്ത സെമിയല്ലേ പിന്നെ നല്ലോണ്ണം ഒന്ന് പാല് കിടുന്നാണ്ട് ഇങ്ങനെ വേവണം ആഹ് പാല് ല് കടന്ന് നല്ലോണം തിളപ്പിച്ച് എടുക്ക ഉം പിന്നെ അപ്പം പാലാണ് അത്യാവശ്യം വേണ്ടത് കുറച്ച് പിന്നെ പാല് കുറയാ വറ്റുവല്ലോ അപ്പം കുറച്ച് വെള്ളവൊക്കെ ഒന്ന് പാരാ. തിളപ്പിച്ച്‌ തിളപ്പിച്ച്‌ അങ്ങനെ പിന്നെ വാങ്ങി വെച്ചിട്ട് തൂമ്പിക്ക
പഞ്ചസാരേ മിൽക്ക് മെയിഡാ കൂടുതൽ ടേസ്റ്റ് മിൽ
ഉം പഞ്ചസാര ഇട മിൽക്ക് മേയിഡ് ഇട്ടാ ഒന്നുകൂടി ടേസ്റ്റ് അതിന്റെ ടേസ്റ്റ് ഉണ്ടാവും നല്ല ടേസ്റ്റ്ണ്ടാവും ഞാൻ പഞ്ചസാര ഒക്കെ ഇട്ടാണ്ട് തന്നെയാണ് ഉണ്ടാക്കല് മിൽക്ക് മെയിഡ്
ആഹ്
ഇട്ടാ ടേസ്റ്റാണ് അതൂടാം നീയ് അങ്ങനെയാക്കണ്ടോ ഇപ്പം
ഞാൻ ഉണ്ടാക്കൂല എനിക്കറിയില്ല അതാ നിങ്ങളോട് ചോയിച്ചത്
ഏഹ് ഏത് പായസവും ഉണ്ടാക്കലില്ല
ഞാന് ഈ ചെറുപ്പയർപ്പരിപ്പ് ഇന്റതായ രീതി
ആഹ് പരിപ്പല്ലേ ചെറു പയർപ്പരിപ്പ് ഉണ്ടാക്കലണ്ട് കിച്ചടി പരിപ്പ് അതില് ആഹ് അത് ഇണ്ടാക്കാൻ അറിയാം ആഹ് ശർക്കര ഉരുക്കി പാർന്നാണ്ട്
ആഹ് പിന്നെ നെയ്യില് അണ്ടിപ്പരിപ്പും പിന്നെ തേങ്ങാ കുത്തൊക്കെ വർ ത്ത് ഇടും ഇനി അതിന് വേറെ രീതി ഉണ്ടാ ഇൻകറിയില്ല ഞാന് അങ്ങനൊക്കെ കാട്ടല്
പാല് വേണം അതിനും വേണം നല്ല പാല്
ആഹ്
അത്യാവശ്യം പരിപ്പും വേണം അത് രസം തന്നെയാണ്
ഇവിടെ പിന്നെ ഒക്കെ ഷുഗർ ഉള്ളതൊണ്ട് ഒരു പെരുന്നാള് ആയാലും ഒന്നും പായസം വെക്കൂല്ല
പായസം അല്ലല്ലോ ഇപ്പൊ ഫസ്റ്റൊക്കെ ഉണ്ടാക്കല് ഫ്രൂട്ട്സ്സലാഡ് ക്കല്ലേ ഇപ്പോ എല്ലാരും ഉണ്ടാക്കല്
കസ്റ്റാഡ് അത് പറഞ്ഞേക്കാ അത് നിങ്ങക്ക് അറിയോ ഉണ്ടാക്കാന്
ഉം ഞാന് ഇണ്ടാക്കലുണ്ട് അത് പാല് കൊണ്ട് തന്നെ പാല് തള കസ്റ്റാഡിന്റെ പൊടി വാങ്ങിയാണ്ട് ഇത്തിരി പാലെടുത്ത് രണ്ട് മൂന്ന് ടീസ്പൂൺ ഒക്കെ കസ്റ്റാഡ് എടത്ത് എടുത്താണ്ട് കൽക്കിവെക്കാ എന്നിട്ട് പാല് പാല് തീയ്മെ വെക്ക
തളപ്പിക്കേ
ഉം എന്നിട്ട് പിന്നെ ഇത് തിളക്കാൻ തിളച്ചിട്ട് ഇത് പാലിനോ ഈ കലക്കിയത് ആഹ് അങ്ങോട്ട് പിന്നെ ഒരു അഞ്ച മിനിറ്റൊക്കെ കുറുക്കി കൊടുക്ക പിന്നെ ഇതിക്ക് മെയിനായിട്ട് വേണ്ടത് ഫ്രൂട്ട്സ് ആണ്
ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക
ഫ്രൂട്ട്സും എല്ലാ ഫ്രൂട്ട്സും വേണം
ആഹ് ഒരു പീസ് തം നമ്മള് ഫ്രൂട്ട് സെലാഡ് ഉണ്ടാക്കണീ ക്ക്ടുക്കണ അതൊക്കെടുത്താൽ മതില്ലേ
പിന്നെ ഐസ്ക്രീമുകളൊക്കെ ഇട്ടാ ഒന്നുകൂടി ടേസ്റ്റാണ് മിൽക്ക് മെയിഡ് അത് തന്നെ ഈ മിൽക്ക് മെയിഡ് ഒഴിച്ചാ ഒന്നു കൂടി ടേസ്റ്റ ആണ് ഞാൻ ഐസ്ക്രീം ഇട്ടാണ് ഉണ്ടാക്കാറ്
ആഹ് എനിക്ക് എനിക്കിഷ്ടമാ ഞാൻ എനിക്കിഷ്ടാണ് പ പൊതുവെ മധുരം വല്ലാതെ കൂട്ടൂല എന്നാലും ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഇഷ്ടണ് കുട്ടികൾക്ക് പക്ഷെ അത് അതിനെ കുറിച്ച് അറിയില്ല ആഹ് ആഹ്
ഒക്കമക്കളെ വയിറ്റില്ലാവുന്നറിയാം
ആഹ് ഉം പിന്നെ എന്തൊക്കെ
പിന്നെ ഒക്കം നല്ലേ
ജ
ചായ കുറച്ചേരം കൂടി കഴിഞ്ഞിട്ട് കൊടുത്ത പള്ളിയിലൊക്കെ പോയ വരൊക്കെ വന്നിട്ടൊക്കങ്ങനെ
ആഹ് ആഹ് തൊപ്പില് തൊപ്പില് ആഹ്
നിസ്കാരക്കെ കഴിഞ്ഞാണ്ട് പള്ളിൽ പോയോല്
ആഹ്
ണ്ട് അപ്പ പള്ളിന്നൊ ഒക്കെ വന്നിട്ട് പാച്ചണം
ആഹ്
ഇപ്പന്നീ രാത്രി ചോറ് പോരായാണ് രാത്രിക്കെ ചപ്പാത്തി ഉണ്ടാക്കൻ അടുപ്പത്തേക്ക് തന്നെ പോകണം
ഉം ആര്ക്കാ ചപ്പാത്തി
ചോറ് പോരായ പിന്നെ ചോറ് വെക്കൂല അപ പിന്നെ ഓലപ്പാക്ക് ചപ്പ ഇഷ്ട്ടം ചപ്പാത്തി ആണ്
ആഹ്
അപ്പം
ഉ ഉ
ചപ്പാത്തി ഉണ്ടാകും കറി നല്ല കറി ഉണ്ടായാല് ട്ടോ ഇപ്പ മീൻകറിയൊക്കെ ഉള്ളത് കൊണ്ടാണ്
ഉണ്ടാക്കണത്
ആ അല്ലെ തളിപ്പൊന്നാണെങ്കി പിന്നെ ചോറന്നെ വാണ്ടി വരും ചപ്പാത്തി ഒന്നും ശരിയാവൂല്ലല്ലോ അപ്പം മീൻകറിക്കെ ഉള്ളതുകൊണ്ട്
ആഹ്
ഇന്ന് ചപ്പാത്തി ആണ്
ന്താ
പിന്നെന്താ മക്കളൊക്കെ നീച്ചോ
ആഹ്
ഉറങ്ങിയില്ലേ ഉച്ചയ്ക്ക്
ഒന്ന് ചായ കൊടുക്കാണ്ട് കടിന്നുംല്ല
ഏഹ്
കടി ചിലപ്പം ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാക്കൊന്നുല്ല ഉ പിന്നെ
വെറാന്താ പുസ്തകങ്ങളൊക്കെ വാങ്ങിയോ
ബുക്കൊന്നും വാങ്ങിട്ടില്ല ഒക്കെ വാങ്ങാണ്ട്
ഒക്കെ ഉണ്ടല്ലപോ കൊറെയൊക്കെ വാണ്ടി വരും
ഹലോ
ഹലോ കേക്കണില്ലേ ഇണ്ട് ഇണ്ട് ഇണ്ട് കേക്കണണ്ടല്ലോ അനക്ക് കേൾക്കണില്ലേ
ആഹ് ചെറുതായിട്ട് ആഹ് ആഹ്
റൈഞ്ചിന്റെ പ്രോബ്ലം ണ്ടോ
ആഹ് പറഞ്ഞോളി കൊഴപ്പല്ല
ആഹ് റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടാവും അതായിരിക്കും കമ്മി വേണെങ്കിൽ
ആഹ് ആഹ്
ആഹ് അപ്പൊക്കെ വേറെ എന്താ പിന്നെ അന്റെ വിശേഷമൊക്കെ
മോൻ്റെ വിശേഷം ഇപ്പൊ സുന്നത്തയ്ച്ചതാണ് അപ്പൊ അങ്ങനെ കടുക്കണണ്ട്
അത് ശരി
ഏതാണ്ട് ഉണക്കൊക്കെ ആയിക്കണു പിന്നെ എട്ട് എട്ട് പത്ത് ദിവസക്കായി കഴിഞ്ഞ വെള്ളിയഴ്ച
ഫുഡ്‌ക്കെ ഉണ്ടാക്കി കൊടു ലില്ലേന് എത്ത ഉണ്ടാക്കലിജ്
ഫുഡ് മെയ്നായിട്ട് എന്താപ്പ പറയാ മുട്ട തിന്നും. അതന്നെ.
മുട്ട പീങ്യേതോ?
ആഹ്. പിന്നെ ഉള്ളി ചോറ്. ഇന്ന് ഉള്ളി. ചോറ് കൊടുത്തീനു. അതങ്ങനെ തീറ്റിച്ച അയിന്റെ മഞ്ഞതിന്നൂല. മറ്റേത് തിന്നൊള്ളൂ. പഴം ഇണ്ടേന്റെന്ന് ഓൻക്ക് കൊട്ക്കാന്. പറ്റൂലയ്നി. തുന്ന് ഒണ്ങ്ങൂലാറ്ഞ്ഞകാണ്ട് ഇപ്പൊ പയല്ല. പഴ- കഴിഞ്ഞുക്ണ്. ന്ന് കൊണ്ട്‌രിച്ചാണ്ട്‌.
ഉം.
ഉം.
മുട്ട പീങ്ങീത് തിന്നേക്കും?
അങ്ങനെ തിന്നൂല. ഞാന് വടിയൊക്കെ കാട്ടിയാലേ? തിന്നുള്ളൂ.
നെയ്യക്കെണ്ടോ വാങ്ങിയത്? പഴം പഴം ഒടച്ച്ങ്ങാണ്ട്. പഴം നമ്മള് വി ഫോർക്ക് വിസ്ക് ഫോർക്ക് ഇല്ലേ?
ആഹ്
അയിലെച്ചാണ്ട് പഴൊക്കെ ഒടച്ചട്ക്കാ. ഒടക്ക.
ന്നട്ടോ?
ന്നട്ടയ്ക്കൊരു മുട്ട പാരാ.
ആഹ്
എന്നിട്ട് പഞ്ചസാര ഇട. എന്നിട്ട് നമ്മള് കോഴിമുട്ട പൊര്ച്ച്ണാതിരി അയ്ക്ക്.
ആഹ്
ആഹ്, അങ്ങനെ. നോൺസ്റ്റിക്കിന്റെ ചട്ടീൽ പാർന്നാണ്ട്, നെയ്യ് ഒഴിച്ചാണ്ട്, പൊര്ച്ചണ അങ്ങനെ മുട്ട. ആഹ്. മുട്ട പൊരിച്ച്ണാതിരി പൊരിച്ച. അയിൽ കേടൊന്നുല്ല. നെയ്യ് വയറ്റലാവും, മുട്ട വയറ്റലാവും പയം വയറ്റലാവും.
ആഹ്.
ഈ മുട്ടൊക്കെ അങ്ങനെ തീറ്റിച്ചാൻ കുട്ടികൾ മടി.
പിന്നെ അരിപ്പൊടി എന്തെങ്കിലും കൊട്ക്കണാ?
അതൊന്നും കൊട്ക്കണ്ട. അയിക്ക്‌ടണ്ടാ, അങ്ങനെ ഇണ്ടാക്കിയാ മതി. അരിപ്പൊടിക്കെ ഇട്ടുംണ്ടാക്കാ. അപ്പൊന്നൂടി ടേസ്റ്റ് കൊറിം. ഇതാ രസം. എന്നിട്ട് പിന്നെ അങ്ങനെ. ആ ചട്ടിണ്ട്ങ്ങനെ മറിച്ചാതി വേറെ ചട്ടിണ്ടെങ്കില്. അല്ലെങ്കിൽ പിന്നെ ചട്ടകം കൊണ്ട് മർച്ചാ പ്രയാസാവും. ഞാൻ പിന്നെ വേറെ- ഉം. ഞാൻ വേ വേറെ ചട്ടി ചട്ടിക്കണ്ട്. ഉം. ന്നായിക്കോട്ടട്ടന്നാല്. ആരോ വിളിക്കണ്ട്, ഞാൻ വെക്കട്ടോ?